ഹലോ ആഹ് കേൾക്കത്തില്ലേ? ആഹ് എന്തൊക്കെണ്ട് വിശേഷം
ഒക്കെ നല്ലെ
അഹ് ആഹ് പണി ച ചായുടിക്കെ കഴിഞ്ഞോ ഇല്ല ചായ കുടിച്ചില്ല
ഏഹ് എന്തെ ഒന്നുണ്ടാ ക്ണ്ലെ ചായക്ക് കടിയൊന്നുണ്ടാക്ക്ണ്ല്ലേ
ചായക്ക് ബേക്കറിഇരിപ്പുണ്ട്
എന്താ ഒള്ളത് ബാ
ആഹ് വറത്തു യൊക്കെ വറത്തും പൊരിച്ചും ചിപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിപ്പോണ്ട്
ആഹ് ആഹ്
ഉം അത് കൊണ്ട് അത് മതിന്ന് ഓർത്തു പിന്നെ അ ചപ്പം അങ്ങനത്തെ ആ ഐറ്റം ഒണ്ടല്ലോ അവടെ അങ്ങനെയാണോ
ആഹ് ഇവടെ ഞങ്ങളൊന്നും ഒണ്ടാക്കി ന്നോ ഇല്ല്യ ഇന്ന് ന്യുഡിൽസ് വാങ്ങിയ മക്കള് അപ്പം അത് റെഡി ഇണ്ടാക്കണം
ആഹ് എല്ലാരും കഴിക്കേയ്യോ അത് മക്കള് മാത്രണോ ആഹ് എല്ലാടത്തും ഈ ന്യൂഡിൽസും മക്കടേ റ്റുവാ
മലയാളം മലയാളം ആഹ്
കൊറച്ചായിട്ട് ഞങ്ങളും ഇങ്ങനെ കഴിക്കണ്ട് ന്യൂഡിൽസ് മേടിച്ചേണ്ട് വന്ന് ഇങ്ങനെ ഒണ്ടാക്ക്മ്പാഴേ
ആഹ്
ഇങ്ങനെ ചുമ്മാ മേടിച്ച് കഴിക്കും
യെ ആഹ് എല്ലാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അത്
ആഹ് ഇഷ്ടവാ മക്കക്ക് അത് മതിയല്ലോ എപ്പോഴും ഈ കളി നടക്കുമ്പോഴത്തേക്കുവേ രാ ത്രിയ്ക്ക്യാ യെ ന്യൂഡിൽസ് മേടിച്ചോണ്ട് വെയ്ക്കും
ആഹ് ആഹ് കളി കാണലോണ്ടോ
കളി കാണലോണ്ട് ആഹ് ആഹ് വല്ല്യായ മക്കളോണ്ട് അന്നേരം ഇങ്ങനെ ന്യൂഡിൽസ് നൂഡിൽസും മേടിച്ചൊണ്ട് വന്നിര്ന്നാ പത്ത്മണി കഴിഞ്ഞിട്ട് നമ്മളൊക്കെ പോയി കേടക്കും അവര് പിന്നെ ഒണ്ടാക്കലായി പറ ക്കലായി നേരം വേളക്ക്ഴ്ക്ക് പാത്രേം ഈ ന്യൂഡിൽസിന്റെ കൂടും എല്ലാം അങ്ങനെ നേരന്ന് വാരി കെടക്കും ആഹ് കഴുകിവെക്കലൊന്നു ഇല്ലാ ആഹ് വല്ല്യാ പിള്ളേരാ ഒമ്പയ്ലൊക്കെ പഠിക്കണേ
ആഹ് അവർക്ക് പിന്നെ അത് തന്നെ ആയിരിക്കുല്ലോ ഹരം ഇതാ പകല് വെച്ച് കാണുവോ
പകല് പകലയല്ല അല്ലേ ഇപ്പൊ പിന്നെ വെളുപ്പിന് മൂന്ന മണിക്കൊക്കെ മൂന്നര ക്കക്കെ അങ്ങനെ കാണും
ഏഹ്
അലാറം വെച്ചിരുന്ന് ഏക്കും ചെലപ്പം ഒറങ്ങിയും പോവു
ആഹ്
കലി വരൂന്നേ നമ്മ നമ്മള് ചെപ്പോ ഹ ഹസ്ബൻെറ് ഉണ്ട് ഹസ് ൻ്റ് ഇതിൻ്റെ ആളാ ആഹ് ഒരു ടി വി കാണും
ബ്രോഡ്കാസ്റ്റ് കേറ്റിയതാ
ആഹ് അങ്ങനെ കേയറ്റി കാണണാത് ചാർജ് ചെയ്ത് അങ്ങനെ പ്രത്യേകം
ആഹ് അതിനായിട്ട് ചാർജ് വേറെ കേറ്റാണം
ആഹ് കേറ്റണം അങ്ങനെ കേറ്റി കേറ്റി കൊടുക്കും അങ്ങനെ എത്തി എത്തി എത്തി പിന്നെ ഒ ടി പി വെരുന്ന അച്ചേട ഫോണിലാ അന്നേരം പിന്നെ ഓ ടിപിക്ക് വേണ്ടി ചേന്ന് വിളിച്ചേ ഏപ്പിക്കും ആഹ് അന്നേരം വിളിച്ച് കളി രണ്ട് ഞങ്ങ ഞങ്ങ കെടന്ന് ഒറങ്ങും ചെലപ്പേ ചായ വെച്ച് തേരാൻ പറയൂന്നേ
ആഹ് ആഹ്
അന്നേരം ന നമ്മടെ ഉറക്കം പോകും അവർ ചായയും വെച്ച് ഇവര് ചായേം വെച്ച് ഇവര് ഇരുന്ന് കളിയും കാണും നമ്മുക്ക് വല്ല്യ അങ്ങന വല്ല്യാ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പിന്നെ ഇവരെ
ഇപ്പൊ സീസണായോണ്ടാ ഇനിയിപ്പോ കൊറച്ച് ദിസത്താക്കാല്ലേ ഒള്ളു ഒണ്ടാവുള്ളു
ആഹ് സീസൺ ആയതുകൊണ്ടാ ഇപ്പ ഇതുങ്ങളുടെ ആവേശം കണ്ടോണ്ടിരിക്കുമ്പോ ഇങ്ങനെ പറയും
ആഹ് ആഹ് ആരെ ഫേനൊക്കെ ആരൊ ഒക്കെ ഫാനാ ഉള്ളത് ഏത് വീട്ടില് എല്ലാടത്തും ഉണ്ടല്ലേ
ആഹ് എല്ലാരും മിസില മെസ്സി റൊണാൾഡോ അതിന്റെ ആൾക്കാരാണല്ലോ
ആഹ് ഇവിടെ റൊണാൾഡോ ആണ് വീട്ടില് മോന് മെസ്സിയാണ് ചെറിയ മോനാണ് എന്നിട്ട് സ്കൂളിൽ നിന്ന് പരിപാടി ഉണ്ടേനി ജെയ്സി ഇട്ട് വരണന്ന് പറഞ്ഞാണ്ട് ഇപ്പൊ മെസ്സിന്റെ ജെയ്സി തപ്പി കൊറേ തെരഞ്ഞ് നടന്നു നടന്നു ലാസ്റ്റ് ഒന്നറ്റ കിട്ടി അന്നൊക്കെ എല്ലോ തും ഇങ്ങനെ ജയ്സി ത പ്പി നടക്കണായോണ്ടയാ എവി ടിം കിട്ടാനില്ലേ നി കടകളയിൽ നിന്നു ഉം മ അവരാ ജെയ്സിയൊക്കെ വാങ്ങിണോ
പിന്നെ ജേഴ്സിയൊക്കെ വാങ്ങി കൊടുക്കും ജേഴ്സി വാങ്ങും പിന്നെ ഇവിടെ ഇവിടെ എറണാകുളത്തൊക്കെ കളി വരുമ്പഴത്തേക്ക് കാണാൻ പോകും അപ്പം ഇങ്ങനെ ആഹ് അന്നേരം ഇങ്ങനെ ജേഴ്സി അവിടെ ചെന്ന് ജേഴ്സി മേടിച്ച് റിബണും മേടിച്ച് കെട്ടി മു അപ്പ ഇങ്ങനെ വരച്ച്
വരച്ച് പോലേ ഇവിടെ പിന്നെ ഈ ഏരിയയിലൊക്കെ സാധാരണ ഇങ്ങനെ നമ്മളെ ഗ്രൗണ്ടിലൊക്കെ ഉണ്ടാവുള്ളൂ കളികള് നോർമൽ കളികള് അത് മക്കൾന്നെ ടീം ഇട്ട് കളിക്കാൻ അല്ലാതെ വലിയ വലിയ ടീമിലൊന്നും അങ്ങനെ പോയിട്ടില്ല ഇതുവരെ കളി കാണാൻ വേണ്ടിട്ട് ആ അങ്ങനെ പോയിട്ടില്ല ഇവിടെ ഞങ്ങളെ സീസ് സി സി എം എന്ന് പറഞ്ഞരു ക്ലബ്ബിന്റെ ഭഗമായിട്ട് ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ ഉണ്ടാവലുണ്ട് കൊറെ ആൾക്കാര് പുറത്തു നിന്നൊക്കെ ആൾക്കാര് വന്നാണ്ട് ടീമൊക്കെ വന്ന് അന്നൊക്കെ നല്ല വൈബൈർക്ക് അന്ന് ഇവരൊക്കെ പോവലുണ്ട്
അതേല്ലേ ആഹ് ഇവിടെന്ന് പറഞ്ഞ
ലാസ്റ്റ് കലാശക്കോട്ടിന്റെ അന്ന് പൂത്തിരികെട്ടും അതൊക്കെ ഉണ്ടാവലുണ്ട്
ആതാല്ലേ ഇവിടെന്ന് പറ ആഹ് ഇവിടെ രണ്ട് പെങ്ങന്മാരുണ്ടേ അപ്പൊ അവർക്കും ആൺ പിള്ളേർ വെച്ച്ട്ടാ മൂന്നാ ആൺ പിള്ളേർ വെ ആഹ് എൽ ആഹ് എല്ല ആതും കൂടെ മാമച്ചി അയിന് പൊക്കിക്കൊണ്ട് പോകും വന്നിട്ട്
ആഹ് ആഹ്
ആ ന്നിട്ട് വണ്ടി നറച്ച് തിക്കി മക്കളെയും വെച്ചോണ്ട് എല്ലാവർക്കും ജേഴ്സി മേടിച്ചു പോകും ആ കോലം കെട്ടി പോകും അത് ചെറുത് മുതൽ പോകും ചെറുതന്ന് പറഞ്ഞ രണ്ടര വയസ് ഞാൻ പോകൂലേ ഇത് വണ്ടിക്കകത്ത് ഒന്നാമത് സ്ഥലം കാണൂല
ആഹ് അല്ല വീട്ടില് നിങ്ങൾ മാത്രണ അല്ലേ അമ്മയൊക്കെ ഉണ്ടോ
ആഹ് അമ്മ അമ്മയുണ്ട്
ആഹ് അം ഇനിയിപ്പോ നാളെനി ഇപ്പൊ ക്ലാസ്സുണ്ടല്ലോല്ലേ നാളെനി നമ്മുക്ക് കുറച്ചരു ഫ്രീ ഉണ്ടാവൂലേ ഒച്ചപ്പാടിനൊക്കെ ആഹ് എനിക്ക് പിന്നെ ചെറിയ മോനുണ്ട് ഒച്ചപ്പാടിന് ഒ രണ്ടെണ്ണത്തിന്നെ പറഞ്ഞ വച്ചാലും ചെറുതുണ്ട് ഒച്ചപ്പാടുണ്ടാക്കാന് ഉംഉം ഇല്ല എന്നാലും ഇപ്പൊ കുഴപ്പില്ല ട്ടോ ഓനെ രാവിലെ തന്നെ കൊറ കുറച്ചു നേരം വൈകും ഒണരാന് പത്തു മണിയൊക്കെ ആകും അപ്പത്തെന് ഞാനിന്റെ പണികളൊക്കെ കഴിക്കും ഉം പിന്നെ നമ്മക്ക് ഉച്ചക്ക് ഒന്നും ഉറങ്ങാൻ കഴിയൂല്ല കാരണം ഓല് അപ്പൊ ഒണർന്നിരിക്കണ സമയല്ലേ
ആഹ് ആഹ് ആഹ് അത് ശെരിയാ
രാത്രി പിന്നെ ഓരോന്ന് വായിപ്പിക്കാനും വർക്കുകളും ഉണ്ടാവുമല്ലോ സ്കൂളത്തെ
സ്കൂളിലത്തെ വർക്കുകൾ എപ്പോഴും ഇങ്ങനെ കാണുവല്ലോ ഇപ്പൊ അവധി ആയപ്പോലും ഇങ്ങനെ ഫോണിലിട്ട് തരുല്ലോ?
അതെ ഇപ്പം ബഷീർ ബഷീറു ദീനാണല്ലോ ഇന്ന് അതിന്റെ കുറച്ച് വർ ക്കുകകള്ണ്ട് ഇങ്ങനെ ഫോട്ടോഷൂട്ട ഒക്കെ ചെയ്യാനുണ്ട് ഇനി. അതൊക്കെ ചെയ്തിട്ടില്ല ഇനി ഇങ്ങനെ മടിച്ചി ണ് ഇപ്പൊ ചാറ്റ് ജി പി റ്റി യോട് ചോദിച്ചാൽ മതിയല്ലോ ഫോട്ടോട് വിട്ടെടുത്താൽ മതി.
ആഹ് എൻ്റെ മോൻ പറയൂട്ടോ ചാറ്റ് ജി പീറ്റി ഉപയോഗിക്ക, യിരിക്കും നല്ലത് കാരണം എ എന്റെ ഫോണിലുണ്ട്. ആദ്യൊക്കെ അവർ ഉപയോഗിക്കാരായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വന്നി,, ചാറ്റ് ജി പി ടി ഒരു രണ്ടായിരത്തി അൻപതൊക്കെ ആവുമ്പഴ,, ത് നമ്മടെ വെള്ളം മൊത്തം വറ്റും അങ്ങനെ പറയുന്നുണ്ടെന്നാ പറഞ്ഞത് നമ്മള് ക്ഷാമം ഭയങ്കര ക്ഷാമത്തിൽ ഏർപ്പെടുന്ന പറയണത്.
അതെന്താ അങ്ങനെ അത് ഒരു മൊബൈലുള്ള ഒരു ആപ്പല്ലേ?
ആഹ് അതെ പക്ഷെ അത് ഒരുപാട് വെള്ളം യൂസ്,, ചെയ്യുന്നുണ്ടെന്നാ പറയണേ ചാച്ചി പീറ്റിന്നുള്ളത് ആഹ് അതെ. അതിന്റെ ആഹ് അതിന്റെ ആഹ് ഒരു സയൻസ് തലങ്ങളിലേക്ക് ചെന്ന ഞാനിതുവരെ നോക്കിട്ടൊന്നല്ല അപ്പൊ അവന എന്നോട് പറഞ്ഞത്.
ഞാന് ജമിനീആണല്ലോ ഇപ്പ എല്ലാ വർക്കുകളും ഓവർക്ക് ടീച്ചർ വിട്ടന്ന ആ വർക്ക് അതേപോലെ ജമിനിക്ക് വിട്ടു കൊടുക്കുവാണ് ജെമിനി,, ഇതൊന്ന് പറഞ്ഞു തരുവോന്ന് ചോയ്ച്ചാണ്ടേ അപ്പൊ ജെമിനി വിട്ട്, ഭയഞ്ചെല്ലും കട ഓരോ വർക്കുകളാണേ ഉം. പക്ഷെ ചിലതൊക്കെ തെറ്റി വരണ്ട്ട്ടോ ജംനി ഓക്കെ.
ആഹ് എല്ലാം ഒന്ന് കറക്റ്റ് ആയിരിക്കൂല്ലാന്നേ നമ്മളിപ്പ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരുമല്ലോ ഇതിന് മലയാളത്തിലൊക്കെ,,
അത് ഓരോ അതില തന്നെ പറഞ്ഞണ്ട് ചില ജെമിനിക്ക് തറ്റി പറ്റിയേക്കാം എന്നൊക്കെ പറഞ്ഞിണ്ട്.
ആഹ് അതെല്ലേ പക്ഷേ എന്നാലും ഞാനീ ചാറ്റ് ജി പി റ്റിയോട് ചോദിക്കൂട്ടോ പിന്ന എന്നിട്ട് പറയും ചാറ്റ് ജി പി റ്റിയോട് ചോദിക്കണ്ട അതിലും ഭേദം ഗൂഗിളിനോട് ചോ,, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയൂട്ടോ ഫോണിൽ നിന്നൊക്കെ പറയും.
അങ്ങനെ നിങ്ങള് വീട്ടില് എന്തൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ടോ? വക്ഷികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഏ. ആഹ് പിന്നെ ഏ തത്തമ്മണ്ടോ സംസാരിക്കുവോ?
സംസാരിക്കൂല്ല ഈ മേടിച്ചുല്ലേ ഈ കോക്ടൈൽ എന്ന് പറഞ്ഞ കൊണ്ട് അഭിനയ്ക്ക് ഭയങ്കര ഇഷ്ടമാ അത്
ആഹ് എങ്ങനെയാ കൂട്ടിലിട്ട് വളർത്തുന്നതാ?
ആഹ് കൂട്ടിലിട്ട് വളർത്തന അഴിച്ചു വിടറായി,, ല്ല മേടിച്ചൊരു അല്ല അല്ല അല്ല പച്ചക്കളർ അല്ല. ഈ തലയിൽ ഇങ്ങനെ പൂവൊക്കെ പോലെ പൊങ്ങിസൈസിരിക്കിണ് ആഹ് അങ്ങനത്തെ.
ഭക്ഷണം എന്താ കൊടുക്കല് പിന്നെ സൺഫ്ലവറിന്റെ സീഡാണോ?
ആ സൺഫ്ലവറിന്റെ സീഡ് മേടിച്ച് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ചത്ത,
ഏ അങ്ങനെ പേറായിട്ട് വാങ്ങുമ്പോ വലിയ കൂടായിയിരിക്കുല്ലേ?
ആ ഹ് വല്യ കൂടില് പെയർ ആയിട്ട് വാങ്ങി.
ആഹ് ആഹ് എങ്ങനെ നമ്മളീ ഈ ഇവിടെക്കെ,, പോകുമ്പം പാർക്കിലൊക്കെ പോകുമ്പോൾ ആ വലിയ ഇതാണോ?
അതല്ല അതിങ്ങനെ ഭയങ്കര ശബ്ദമുള്ള വലുതല്ലേ അതല്ല അതിലും ചെറുതാ. ആഹ് ആ ഹ് അതിൻ്റെ പേര് വെന്തോ മറന്നൂലോ ഇവന് അറിയ ഇത് കൂട്ടെ പേരുകളൊക്കെ അറിയായിരുന്നോണ്ട്.
അറിയാരിക്കൂല്ലേ പിന്നെ അത് നിങ്ങൾ ഇങ്ങനെ റേറ്റ് എത്രയാണ് പേറിന് വാങ്ങിയതാ?
പേയർ വാങ്ങിയതാ പേയർ അയ്യായിരം എങ്ങാണ്ട അതിന് എനിക്ക്തോന്നണേ
അങ്ങനെ അത്രകായി? ല്ലേ പിന്നെ ഫാഷൻ ആയിട്ട് കൊണ്ട് നടക്കാം നമുക്ക് പ്രത്യ അങ്ങനെ എന്താ മുട്ട ഇടുവോ?
മൊട്ടയൊന്നു ഇട്ടില്ല ഇതുവരെ മൊട്ടയിട്ടില്ല ഒരെണ്ണം ചത്തുപോയി.
മാങ്ങ്യതാ.
തീരെച്ചെറുതൊന്നു അല്ലായിര്ന്നു എന്നിട ഇത് ഇവന ഇങ്ങനെ അ അത്ര ഇണങ്ങ്ണ്ല്ല ഒരെണ്ണം ചത്തു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവനങ്ങോട്ട് മാറി ച്ചന്ന് യാണാണോ പെണ്ണാണോന്ന് എനിക്കറിയില്ല ട്ടോ.
അതെല്ല ഒന്ന് പോയാത്തെന്നെ നമുക്കൊരു സങ്കടാണല്ലോ. റ്റക്ക്ങ്ങനെ ന്ന്ക്കുമ്പളേ ഇനി എവിട്ന്നെങ്കിലും അയ്ന്റെ പെയർനെ കിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ.
പ്പ ഇവൻ പറയണ ഇതിനെ കൊടുത്തിട്ട് അ വേറെടുത്ത്ന്ന് സൺക്യുനൂർന്നും പർ പഞതിനെ മേടിക്ക്യാ പറ എങ്ങനെ അഹ് ആഹ് അപ്പ പിന്നെ ഇച്ചിര്. ചെർദിനെ വങ്ങാ മേ വാങ്ങിക്ക്യും. ട്ടുവാണി നമക്ക് ഹാൻഡ് ഫീഡ് കൊടുത്ത് കഴിയുമ്പഴത്തേക്കും പെട്ടെന്നത് എണങ്ങും ആഹ്. ങ്ങനെ മേടിക്ക്യാന്നൊക്കെ പർഞ്ഞ് അങ്ങനെയൊക്കെ പർഞ്ഞോണ്ടിര്പ്പ്ണ്ട് അതെല്ലാ അവർക്ക് വിട്ടു കൊടുത്തേക്കുവ.
വേറെന്തെങ്കിലുണ്ടോ മൃഗങ്ങളുവായി പക്ഷികളായിട്ട് കോഴികള്ണ്ടോ? ഏഹ്.
ഇല്ല
മീന്കള് എങ്ങനെ അക്ക്വോറിയത്തിലോ.
മീന അക്വോറിയത്തിൽ കെടക്കണ മീനാണ് ഈ എം ന്തോ. സി ഉം അരാ പ്രേമെല്ല. ഇപ്പ ഇത് പുലിവാഹയുണ്ട് കളർഫിഷ് അല്ല അലിഗേറ്റർ
അലിഗേറ്റ്റോ ഓഹ് അത്ണ്ടോ അത് കടിക്കൂലേ.
അലിയ കടിക്കൊന്നുമില്ല
ആരാപ്പെയ് മെന്തോന്ന് കടി. ക്കുന്ന് പറിണേക്ക വെര്ല് ട്ടാല് ഉം ഉം ആഹ് ആഹ് ആഹ്.
പിന്നെ അലിഗേറ്റർ കടിക്കുന്നു അലിഗേറ്ററിന്റെ ഈ മൊതലയുടെ മുഖം പോലെ ഏകദേശം ച ആഹ് ന്നായ്ക്കോട്ടെ. ഉം.